ഊണൊക്കെ കഴിഞ്ഞോ
ആ ഊണക്കെ കഴിഞ്ഞു
ഉം മഴണ്ടായിര്ന്നോ
മഴല്ല നല്ല മഴക്കാറ്ണ്ട് മഴ ഇല്ലാന്ന് പറയാൻ പറ്റ്ല പക്ഷെ ഇങ്ങനെ ചെറ്തായിട്ടൊന്ന് ചാറ്ന്ണ്ട് അല്ലാണ്ട് മഴയില്ല കാര്യമായ മഴയില്ല.
മഴയില്ലായിരുന്നു ആഹ ആ ഞങ്ങൾക്ക് ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു.
അതെ ഇവിടെ ഇന്നലെ രാത്രി നല്ല മഴ ഉണ്ടായിരുന്നു. ആ ഇവിടെ രാത്രി ഴികളിയിലാണ് ഇപ്പ മഴ രാവിലെ അങ്ങനെ മഴയില്ല ആഹ അതൊരു ബുദ്ധിമുട്ടായി ഈ മഴക്കാലാവുമ്പള് ഇത് അവ്ടെ കൊണ്ടന്ന്ടും വെയിലുണ്ടാവും തുണിയ കൊണ്ടന്ന് ഇടുമ്പോ വെയിലുണ്ടാവും നമ്മൾ അവിടുന്ന് കേയറി വരുമ്പോ വെയില് പോവും പിന്നെ
ആ അതെ ഇന്ന് ഇന്ന് അലക്കാനും പറ്റിയില്ല അത് കാരണം രാവിലെ മഴ ആയതൊണ്ട്
ആഹ ന- സമയം പോവും നമ്മള് മഴ തോരും അതെ. ആഹ
പറയുന്നു ഇങ്ങനെ ആഹ് മഴക്കാല അല്ലല്ലോ മഴയാകാറ
ഇവിട അങ്ങനൊന്നും
ആ ഇല്ലല്ലോ
ആഹ് ഇവിടെ അങ്ങനൊന്നും പറഞ്ട്ടില്ല ഇനിയ അറിയില്ല. കാലാവസ്ഥ കണ്ടിട്ട് അത്രങ്ങട് നല്ലത് അതായിട്ട് തോന്നുന്നില്ല
ഇല്ല ആ ഇവിടെ ഇടിയൊക്കെ ഉണ്ട് ഇടിയൊക്കെ കൊടുങ്ങുന്നുണ്ട്
ആ അതെ ഇവിടെ രാത്രിക്ക് വേണ്ടീട്ട പിന്നെ നമ്മള് നമ്മളെ സ്ഥലത്തില്ലെങ്കിലും വേറെ കുറച്ച് നീങ്ങിട്ടായാലും നമ്മളെ സ്ഥലത്തും ഒരു മഴക്കാരറുണ്ടാവോലോ
മ് മം ന്നെ ഞായറാഴ്ചയായിട്ട് എന്നാ പരിപാടി
ഞായറാഴ്ചായിട്ട് ഇന്ന് അതെ ഇവിടെ ഇന്ന് ചിക്കന് ഇവിടെ വൈകീട്ട്ക്ക് ഇപ്പ ലോഡഡ് ഫ്രൈസ് ഇണ്ടാക്കന് മേടിച്ചിട്ടുണ്ട് ചിക്കൻ
അത് ശെരി ആ ആ ആഹാ
ഉച്ചക്ക് സാധാ ചോറായിരുന്നു. ഇന്നലെ വരെ ചിക്കനായിരുന്നു, അപ്പൊ ചിക്കനും മടുത്ത് ഇനി സാധാ മീൻ മ മീൻ ഇവിടെ ആർക്കും ഇഷ്ടമല്ല അങ്ങനെ എനിക്കും മീനാണ് ഇഷ്ടം ചിക്കനേലും അപ്പൊ ചെമ്മീന് മേടിച്ചു ചെമ്മീൻ റോസ്റ്റ്
ആഹ
പിന്നെ ചെമ്മീൻ പൊരിച്ച് ഇവര്ക്ക് പച്ചക്കറിയും കയിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് മത്തങ്ങെ പയറും കൂടിട്ടുള്ള കറി ഉണ്ടാക്കി
ആഹാ മത്തേങ്ങ പയറിട്ട് കയറി ഞങ്ങൾ ഇവിടെ എരിശ്ശേരി എന്നാ പറയുന്നത്
ആഹ ഞങ്ങള് പച്ചക്കറീന്നാ പറ്‌യ
അപ്പൊ അതും ചെമീൻ പൊരിച്ചതും അവര് എല്ലാവരും കഴിച്ചണ്ട് റോസ്റ്റ് ഉണ്ടാക്കിട്ടുണ്ട് അതിനിപ്പോ രാത്രിക്കൽക്ക് വല്ല പൊറോട്ട ചപ്പാത്തിയാക്കി കഴിഞ്ഞാല് അതിലക്ക് റോസ്റ്റ് എടുക്കാന്ന് വിചാരിച്ചു
ആഹ ഹഹ ആ പൊറോട്ടന ഉണ്ടാക്കുവോ അതോ വാങ്ങോ
അല്ലാ വാങ്ങും
വാങ്ങോ ഉണ്ട്
ആ ഇപ്പം ആ ഇടയ്ക്ക് ഇങ്ങനെ പൂതിയൊക്കെ വരുമ്പോ അങ്ങനെ ഉണ്ടാക്കും അല്ലാണ്ട് എപ്പോഴും ഒന്നും
ആഹ ഇന്ന് അവധി ദിവസ ആയിക്കൊണ്ട് പൊറത്തങ്ങും പോയില്ലേ
മഴ ഇങ്ങനെ നിക്കണകാരണം എനിക്ക് കൊറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട് ഈ ഹാമ്പറിന്റെ സാധനങ്ങളൊക്കെ മേടിക്കാണ്ട് ഹാമ്പറിന്റെ ബോക്സും പൂവും പക്ഷെ അതൊക്കെ മേടിക്കാൻ അതൊന്ന വണ്ടി പോയിട്ട് തിരിച്ച വരുമ്പോ അതൊക്കെ മഴ പെയ്ത് കഴിഞ്ഞാ
ആഹ് ഹാ ഹാാ ആ ഇന്ന് കട കാണുവോ
ആഹ ഞായറാഴ്ച കട ഇണ്ട് ആഹ അങ്ങനത്തെ കടകളൊക്കെ ഞാറായ്ച്ച്ണ്ട്
ആഹ
ആന്ന
ഉണ്ടല്ലേ ആ
അവര് രാവിലെ അഞ്ചുമണി വരെുണ്ടാവും
ഉണ്ടാവ്യോ
ഉം ഇനിപ്പ ഇന്ന് പോ പോക്ക് നടക്കൂല ഇനി നാളെ രാവിലെ പോയി നോക്കണം ആഹ ഇവിടെ എല്ലാ കടകളും ഞായറാഴ്ചണ്ടാവും ഈ അക്ഷയ അങ്ങനത്തെ കടകളോ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഉണ്ടാവാണ്ട അല്ലാത്ത കടകള ഡ്രസ്സ് കട അങ്ങനത്തെ എല്ലാം അവിടെണ്ടാവും
ആഹ മഴയൊക്കെ ആയോണ്ടൊന്ന് പുറത്തോട്ടൊന്നും ഇങ്ങയില്ല ഏ എന്താ പോകാൻ പറ്റുന്ന ആഹ് ഹഹ് പിന്നെ വേറെ എന്താ
വേറൊക്കെ നല്ലതന്നെ
ഇനിയെന്താ
ഞാന് അല്ല ഞാൻ പത്താം ക്ലാസ് കഴിഞ്ഞതല്ലേ ഞാൻ എന്നിട്ടാണ് കോളേജിലാ ആഹ ആഹ ആഹ ആഹ
എന്നാ നിനും പരിപാടി
അതൊ അവരതൊന്നും തീരുമാനായിട്ടില്ല ഇനിപ്പ ഇരുപത്തി പഞ്ചാം തീയല്ലേ അലോട്ട്മെന്റ് വരണെ
ആഹ ആഹ ആ എന്നാലും മാർക്കിന്റെ ഒക്കെ വെച്ച് നമുക്ക് ഇഷ്ടള്ള ഇത് വെച്ചേ
ആഹ ഇവിടെ സയൻസും കൊമേഴ്സും ആണ് പറയണത്
പറയുന്നത് ആ ഏതാ മറ്റേ
ബയോ സയൻസും കൊമേഴ്സ് ആഹ ബയോളജി
ആഹ അല്ലെ അതിനന് വേണ്ടി കൊടുക്കാന അല്ലേ
ആഹ
ഉം
കൊടുത്ത നോക്കായി ആഹ ഇപ്പോഴത്തെ ഇപല്ലാവർക്കും എന്തോന്നാണ് സീറ്റൊക്കെ കിട്ടാന്നല്ല ബുദ്ധിമുട്ടല്ലേ ഉംആഹ ഇപ്പൊ കുറച്ച് കൊച്ച് കൊല്ലങ്ങളായിട്ട് അലോട്ട്മെന്റിില് സീറ്റ് കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാ മാർക്ക് ഇണ്ടായിട്ടും കാര്യില്ല
ആഹ ചിലപ്പോ അലോട്ട്മെന്റ് ഒക്കെ ലാസ്റ്റ് ലാസ്റ്റ് ഒക്കെ ആവുമ്പോക്ക എല്ലാടത്തും ക്ലാസ് തുടങ്ങും
തുടങ്ങും അതെ അതെ ഉം അത്യാവശ്യം മാർക്ക് ഉണ്ടെങ്കിൽ കൊഴപ്പല്ലല്ലോ
ആഹ് മാർക്ക്ണ്ട് അത്യാവശ്യം അതുകൊണ്ട് കൊഴപ്പല്ല പിന്നെ കൊടുത്ത് നോക്കാം. പക്ഷെ സയൻസിനൊക്കെ കിട്ടണെങ്കില് ബുദ്ധിമുട്ട നമ്മള് വിചാരി ച്ചല സ്കൂളിൽ കിട്ടൂലാന്നുള്ളൂ അല്ലാണ്ട് കിട്ടായി കിട്ടാണ്ടിരിക്കില്ല
ആഹ് ഹാ ഹാ ആഹ്
കൊടുക്കണം ഇരുപത്തഞ്ചാംതി മുതലാണ് ഇനി വര്ണത് അലോട്ട്മെന്റിന് കൊടുക്കാൻ ഉം പിന്നന്നിന്ത് ഇന്ന് ചിക്കൻ വേടിച്ചിട്ട് എന്താ സ്പെഷ്യൽ ഇണ്ടാക്കി
സ്പെഷ്യല് ചിക്കൻ മേടിച്ച ഒന്നെങ്കില് എന്താ കറിയാക്കും അല്ലെങ്കില് പിള്ളേർക്ക് വറക്കുന്നതൊക്ഷട്ടം വറത്ത് വെക്കുന്നതാ ഇഷ്ടം അങ്ങനെ ചെയ്യും അവർക്ക് വേണ്ടി അങ്ങനെ ചെയ്യും പിന്നെ നമുക്ക് അങ്ങനെ നിർബന്ധം ഒന്നും ഇല്ലാത്തകൊണ്ട് കറിയുണ്ടെങ്കിലേ
ആഹ് ആഹ് ആ
കറിയും കഴിക്കും ആ അപ്പ കൊഴപ്പല്ല
പരീക്ഷണം
ആഹ്
ഞങ്ങള് പെരുന്നാള് കഴിഞ്ഞിട്ട് മൂന്നാറ് പോവാന്ന് വിചാരിക്ക്ണ്ട് മൂന്നാറ് വ വട്ടവട
തീയതിയല്ലേ
ആ ഇരുപത്തേഏഴാംതി കഴിഞ്ഞിട്ട് ആഹ് ഇരുപത്തെട്ടാംതി അല്ലെങ്കി ഇരുപത്തൊമ്പതാംതി പോവാന്ന് വിചാരി ആ ട്രാവലർ ബുക്കെയ്തിട്ട് ആഹ് ഫാമിലി ആഹ് ഫാമിലിയന്നെ
ആഹ്
ഓ ഇന്നലെ അതിന്റൊക്കെ ആഹ് പിന്നെ അവിടെ ഈ ക്ലൈമറ്റി പോയി പോയിട്ടെ കാര്യൊള്ളൂ വട്ടവടയൊക്കെ എന്നാലേ കാണാൻ രസംണ്ടാവൊള്ളൂ അല്ലെങ്കിൽ ചൂടത്ത് പോയിട്ട് കാര്യല്ല. മഞ്ഞ് പോലത്തെ ക്ലൈമറ്റ് ആയിരിക്കും
ആഹ് ആഹ് ആഹ്
ഉം
ഉം വാഗമണൊക്കെ പോയിട്ടുണ്ടോ
വാഗമൺ ഞാൻ പോയിട്ടില്ല ഞാന് ഊ ഊട്ടി വയനാട് കൊടൈക്കനാല് ഏഹ് പിന്നെ ഇ ഇടുക്കി ആലപ്പുഴ. അങ്ങനെയൊക്കെ പോയിട്ടൊള്ളൂ. മൂന്നാറും ഞാൻ പോയ്റ്റില്ല പിന്നെ ഇവിടെ അതിരപ്പള്ളി ഇതിലൊക്കെടക്കെടക്ക് പോകാറുണ്ട്. ഉം ഞങ്ങക്ക് അടുത്താ അതിരപ്പള്ളി. ഒരു മണിക്കൂറുണ്ട് അതിരപ്പള്ളിക്ക്.
ഉണ്ടല്ലേ ആഹാ ദൂരൊണ്ട് സമയം ഉം ഉം. ഞങ്ങള് ഇടക്ക് ഇങ്ങനെ പിള്ളേർക്ക് ഇഷ്ട അങ്ങോട്ടൊക്കെ പോകാൻ വാഗമണ്ണിലോട്ടൊക്കെ പോകാന് നല്ല കാലാവസ്ഥയല്ലേ ആഹ്. അവിടക്ക് പോകാറുണ്ട് അങ്ങനെ.
ആഹ്.
ആഹ് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് യാത്ര പോകാൻ ഇഷ്ടമല്ലാത്തത് ആരുല്ലല്ലോ?
ഇല്ല അതെ അതെ അല്ല അങ്ങോ അങ്ങോട്ട് പോയാലും നമുക്ക് ഒരു പ്രാവശ്യം പോയതാണെന്ന് പറഞ്ഞ് മടുപ്പ് വര ത്തില്ല പിന്നേ പോകാനായിട്ടേ ഒരു ആഹ്. താല്പര്യം വരും അതാ
ബീച്ച് പോലെയാ
ആഹ് ബീച്ച് പോല ആഹ് ബീച്ചില കാര്യം എങ്ങനെ തന്നെയാ. ഇവിടെ ഇപ്പ സ്കൂള് തുറക്കുന്നതിന് മുമ്പ് ബീച്ചിൽ പോകണം അല്ലെങ്കിൽ ഇവിടെ പ്രശ്നമാവും.
ആഹ് അതിപ്പ പിന്നെ കുട്ടികള് സ്കൂളി പോയി കഴിഞ്ഞാൽ എല്ലാവാരും ചോദിക്കൂല്ലേ നിങ്ങൾ എവിടെക്കെ പോയി?
അതെ അതെ അതെ അതൊന്നും അല്ല അങ്ങനത്തെ അങ്ങനെയൊന്നും ഇല്ല അതിന്റെ പ്രശ്നമല്ല പിന്നെ സ്കൂളൊക്കെ തുടങ്ങുമ്പോ ടീച്ചർമാരൊക്കെ ചോദിക്കുമായിരിക്കും എല്ലാവരും ഇടൊക്കെ ഓ അങ്ങനെക്കെ ചോദിക്ക അങ്ങനത്തെ പ്രശ്നൊന്നുമില്ല പക്ഷേ ഇവർക്കരു താല്പര്യം വെള്ളം കാണുമ്പോഴതേനുവേ അവിടെ ചെന്ന് കഴിഞ്ഞാ പിന്നെ കേറു വേല. അതിന്റാത്തു നിന്ന് പിന്നെ നമ്മള് വലിച്ചെടുത്തോണ്ട് വരണ്ടി വരും മതി വരത്തില്ല ഇറങ്ങി കഴിഞ്ഞ പിന്നെ ഒരു ശ്രദ്ധയും നോട്ടവും ഒന്നുല്ല.
ആ കടലില് നമ്മള് ശ്രദ്ധിച്ചില്ലെങ്കും നല്ല ബുദ്ധിമുട്ടല്ലെ
അതെ അതെ നമ്മൾക്ക് തന്നെ നിക്കാൻ പറ്റില്ല തിര വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് അങ്ങ് ഭയങ്കര അങ്ങ് ഉത്സാഹം അങ്ങ് കൂടി
കൂടിട്ട് ആഹ്.
പറയുന്നിടത്തൊന്നും നമ്മള് പിടിച്ചാൽ നിക്കുവേലാ അതാ ആഹ് ഭയങ്കര പാടാ
ആ കുട്ടികള് പറഞ്ഞിട്ട് കാര്യമില്ല അവര് വല്ലപ്പോഴും അല്ലെ വെള്ള
ആഹ് അതെ പിന്നെ പൊതുവേ പിള്ളേർക്ക് ഈ വെള്ളം കാണു ഒരു താല്പര്യമാണല്ലോ വെള്ളത്തിലിറങ്ങാനായി
നമ്മക്കും വെള്ളം ഇഷ്ടമല്ലേ.
ആഹ് വെള്ള ഇഷ്ട
ആഹ് പക്ഷെ വെള്ളപ്പൊക്കത്തിന്റെ വെള്ളം മാത്രം പേടിയൊള്ളോ അല്ലാത്ത വെള്ള വെള്ളത്തിനോടൊന്നും പ്രശ്നമില്ല.
ആഹ് ആഹ് ആ നമ്മുക്ക് ഓരോ പ്രാ